ആ കേക്കാവോ
ആഹ് കേക്കാം കേക്കാം
ഇന്ത് ഹലോ
ഒരു മിനിറ്റെ ആ പറഞ്ഞോ ആഹ സുഖാണോ ഹലോ
കേക്കാവോ ആ സുഖായിട്ടിരിക്കുണ് സുഖ ഉം എന്തായി നിന്റെ പഠിപ്പ് കാര്യങ്ങളൊ എന്തായി
ആ ഞാനന്ന് ച്ച വിളിച്ചപ്പോ പറഞ്ഞില്ലായിരുന്നോ മറ്റേ കോളേജിൽന്നിട്ട് അവനിങ്ങനെ എന്തായിരുന്നു ഹോസ്റ്റ ഫീസ് ഒക്കെ നമ്മടെ കൈന്ന് വാങ്ങി ണ്ടരിക്കായിര്ന്ന് എന്നിട്ട അവര് ഇപ്പ ഹോസ്റ്റൽ ഫീസ് നാല് ദിവസം ആ മൂന്നു ദിവസത്തിൽ കൂടുതൽ താമസിച്ചാലുണ്ടല്ലോ നോട്ടീസ് ബോർഡില് പേരിടും മെയിൻ ഹാളില് ആ കൊച്ചിങ്ങളുടെ പേര് ആ ഇവര് ഹോസ്റ്റൽ ഫീസ് തന്നിട്ടില്ലെന്നും പറഞ്ഞ് ഹോസ്റ്റലെ നോട്ടീസ് ബോർഡിലും കോളേജിലെ നോട്ടീസ് കൊടലൂടു
അശ്യ അതെന്ത് ആൾക്കാരാ അങ്ങനാ
അതിട്ട് അപ്പൊ ആ കുട്ടികൾക്ക് മാനസികമായിട്ട് ഒരു ഡിപ്രഷനിലോട്ട് പോത്തില്ലേ
അതെ അതെ അതെ ആ അവരോർക്കൂല്ലേ ഫീസ് ആ അപ്പൊ നമ്മള് എത്ര എമൗണ്ട് കൂടുതലും മേടി ചെയ്യും ഫൈനും മേടി യം
എന്തായാലും ചേച്ചി ഇപ്പൊ ഒരു മാസം ലേറ്റ് ആയി കഴിഞ്ഞാൽ പിറ്റേ മാസം അതും കൂടെ കൂട്ടിയല്ലെ കൊടുക്കൂ.. പിന്നെ എന്തിനാണ് ഇങ്ങന് ഇത്രയും ഇതാണിക്കുന്നേ എന്നിട്ട് ഫുഡോ? ഫുഡ്ങ്ങ ഒന്നും പറയണ്ട ബോറ് ഫുഡ്
അശ്ശോ..
ഫുഡ് പിന്നെയും കൊള്ളാം കേട്ടോ നല്ലത് നല്ലതെന്ന് പറയണം രാത്രിയിലത്ത ഫുഡ് കൊള്ളാം പക്ഷെ ഉച്ചക്കത്തെ ഫുഡ് നമ്മള് ചേച്ചിക്കൊരു കാര്യം അറിയാവോ? ഞങ്ങക്ക് രാവി ആറ് മണിയാകുമ്പോഴ തേക്കും ബെല്ലടിക്കി ബെല്ലടി ക്കുമ്പ എല്ലാവരും എഴുന്നേക്കും അഞ്ച് അമ്പത്തി ഒമ്പതിന് മുമ്പായിട്ട് ബെല്ലടിക്കു ഈ അഞ്ച് അമ്പത്തഞ്ച് അമ്പത്തൊമ്പത് ആ ഇടക്ക് അപ്പ ആറ് മണിക്ക് എല്ലാരും എഴുന്നേറ്റ് ഒരൊറ്റ വാഷ് റൂമി വന്നു
പത്ത് പേർക്കും കൂടി അതില്ല അത് റെഡിയായി സമയം കൊണ്ട്
ആ ഈ സമയം കൊണ്ട് എല്ലാവരും റെഡി ആയിട്ട് അല്ല റെഡി ആകണ്ട ആറ് മണിക്ക് സ്റ്റഡി ഹാളിൽ പോണം. സ്റ്റഡി ഹാളിൽ നിർബന്ധമായി പോയി പക്ഷെ ഒന്ന് ആലോചിക്ക ഒരു ബാത്റൂമേള്ള് എന്നിട്ട് സ്റ്റഡീ ഹാളിലും പോണം സ്റ്റഡി ഹാളിലും പോയിട്ട് ഏഴര എന്നൊരു സമയായി കഴിയുമ്പ നമ്മുടെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് സ്റ്റഡീ ഹാളിന്ന് പുറത്തോട്ട് വിടത്തൊള്ളൂ അപ്പ ഏഴര ആകുവ സമയം ആവോ എന്നിട്ട് ഫുഡ് ഏഴരയ്ക്ക് തന്നെ വരും അ നമ്മള് പല്ല് പോലും തേച്ച് കാണത്തില്ല ചിലപ്പോ
ആഹ ചിലപ്പോ..
അപ്പ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് ഷ്റൂമിൽ കേറണോങ്കി പത്ത് പേര്ടെ ഇത് കഴിയണ്ടേ
അതെ അതെ കഴിയണം ശെരിയാ പത്തു പേരു ഉണ്ടല്ലോ
ഉം ചെലപ്പോ എട്ട് എട്ടരയാവും ഫുഡ് കഴിക്കാനായിട്ട് ചെല്ലുമ്പ തന്നെ പക്ഷെ എട്ട് നാപ്പ ത്തഞ്ച് ആകുന്നതിന് മുമ്പ് എട്ട് മുപ്പത്തഞ്ച് ആവുമ്പഴത്തേക്കും ഓ ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ വ ക്കണം എല്ലാവരും
അജോ
ഈ ഒരു മണിക്കൂർ കൊണ്ട് പത്ത് പേര് എങ്ങനെ ചേച്ചി
ആ ശെരിയാ എങ്ങനെ ശരി റെഡി താവും
പോണം കുളിക്കേം വേണം
അജോജോ
ഒരൊറ്റ വാഷ് റൂമേള്ളൂ
ഇത്രേം ഭയങ്കര സ്ട്രിക്റ്റ് ഉള്ളവര് അത് കറക്റ്റായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊട്
ആ അല്ലെങ്കി പോട്ടെ ഏച്ചി അഞ്ച് പേർക്കും ഒരു വാഷ്റൂമ് ഓക്കെ ഈ പത്ത് പേർക്ക് ഒരു വാഷ്റൂമ് അത് എല്ലാ റൂമിലും ആളൊണ്ട് പത്ത് പേര് വെച്ച് പത്ത് പേര് ഇല്ലാ ത്തവര് ലക്കി ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറില് പത്ത് പേരില്ല മൂന്നോ നാലോ ഒള്ള് എങ്കി അങ്ങോട്ടേക്ക് രണ്ടു പേരേം കൂടെ കൊടുക്ക് അതില്ല അത് പിന്നെ സ്റ്റുഡൻറ്സ് വന്ന എന്തെയ്യും അതാ അവരുടെ കൺസേൺ
അഹ് അജോജോ അപ്പൊ എന്തായാലും എല്ലാ വർഷം സ്റ്റുഡൻറ്സ് വരില്ലേ അപ്പൊ അവര അവ സെർച്ച് ചെയ്യണ്ടേ ഇവര് പൈസ മേടിച്ചിട്ട് എന്തേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ ല്ലേ
അത് കഴിഞ്ഞിട്ട് എട്ട് മുപ്പത്തഞ്ച് ആവുമ്പഴത്തേക്കും നമ്മളവടെ ചെന്ന് അന്ന് വെച്ചേ ന്നന്ന് വെച്ചോ വെളിയില്
ആഹ്
ചേഷി ഞങ്ങടെ റൂം ഏറ്റവും മണ്ടയ്ക്ക മൂന്നാമ ത്തെ നിലയില് നമ്മളെ എന്തെങ്കിലും ഒന്ന് മറന്ന് പോയി കഴിഞ്ഞാ
ആഹ്‌
തിരിച്ച് കേറാൻ എടുത്തിട്ട് വരാൻ പറ്റില്ല എട്ട് നാപ്പതാകുമ്പോഴ്ത്തേക്കും വാർഡൻ ഹോസ്റ്റല് പൂട്ടും ഉള്ളിലായിരിക്കുന്നവർ ഉള്ളിലായി പോകും പിന്നെ തൊറക്ക പിന്നെന്തോക്കെ വന്നാലും തോർക്കൂല ഉം അപ്പൊ അറ്റെൻഡെൻസ് പോയി
അതല്ലടാ ഇപ്പൊ യെ അങ്ങനെ പൂട്ടിട്ട് പോയ എന്റെലൊരാപകടം പറ്റിന്ന് വിചാരിക്കി പിള്ളേരെങ്ങനെ പുറത്തോട്ടിറങ്ങും അശാശ്ശെത് തി എവിടെ ഈ കോളേജ് ഇത് എന്ത് എന്ത് കോളേജത് ഞാൻ ആതിയാട്ട കേൾക്കണേ
എല്ല് ഒമ്പത് മണിയകുമ്പണ്ടല്ല അ നമ്മളെപ്പ ന്ന അ ആണുങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല ഹോസ്റ്റലിന്ന് കൊറച്ച് കോളേജിലോട്ട് പോണം കൊർച്ന്ന് പറഞ്ഞ രണ്ട് മിനിറ്റ്ക്കന്ന
രണ്ട്മിന്റ്സ് നടക്കും ആഹ്
അപ്പ നമുക്കാരോടും സംസാരിക്കാൻ പറ്റത്തില്ല ഗേൾസിനോട് മാത്രേ സംസാരിക്കാൻ പറ്റത്തൊള്ളു അത് പോട്ട് സാരമില്ല നമ്മള്‌ സംസാ ആഹ് നമ്മ ക്ക് പൊക്കത്തി നിന്ന് കഴിഞ്ഞാൽ ക്ലാസ് റൂമി പോവാൻ പറ്റില്ല
യിജോ
അതിനു അഡ്മിനിസ്ട്രേഷൻ ഹാൾന്ന് പറഞ്ഞൊരു ഹാൾ ഒണ്ട് ആ് അല്ലേ ഗേൾസിന് ഇരിക്കാൻ പറ്റെത്തുള്ളൂ ബോയ്സിന് മാത്രമേ ക്ലാസ്സിൽ കേറിയിരിക്കാൻ പറ്റുള്ളൂ കാരണം ഗേൾസ് ച്ച് ക്ലാസ്സി പോയാൽ സംസാരിച്ചാലോ കേക്കാവോ? ഹലോ
ആഹ് കേക്കാം അയ്യോ അത് അതൊക്കെ ഒരേത്തരുടെ കോളേജ് ലൈഫ് എന്നൊക്കെ പറയമ്പം അങ്ങനെയല്ലേ ഒരു ആ കുട്ടി പെൺകുട്ടി തമ്മിൽ സംസാരിച്ച എന്താ പ്രശ്നം
അപ്പെ നമ്മക്ക് അഡ്മിനിസ്ട്രേഷൻ ഹാളി ഇരിക്കാൻ പറ്റെത്തുള്ളൂ കൃത്യം ഒമ്പത് മണിയാകുമ്പോ ബെല്ലടിക്കും
അയ്യോ
ഇത് എന്ന് പറഞ്ഞാ ബല്ല്ടിക്കുമ്പഴേ ത്തോക്കും നമ്മള് ക്ലാസ്സിൽ ഒമ്പത് നാലാമ്പഴത്തേക്കോ ഒമ്പത് അഞ്ചി അഞ്ചാകാമ്പഴത്ത് റ്റ് നമ്മള് ക്ലാസിലെത്തി ക്ലാസിലെ ത്തി കഴിഞ്ഞാലും വെള്ളം കുപ്പി കൊണ്ടുവരാൻ പറ്റത്തില്ല
അതോ
വെള്ളം കുടിച്ചാ ശ്രദ്ധ പോകുവെന്ന് പറയും വെള്ളം കുടിച്ചാ ശ്രദ്ധ പോകുവെന്ന് വെള്ളം കൊണ്ട് ചെല്ലാൻ പറ്റത്തില്ല പിന്നെ ഇത് നോട്ട്ബുക്ക് പറ്റത്തില്ല
ന്ന
പ്രിന്റഡ് നോട്ട്സ് വാങ്ങണം പിന്നെ എഫോർ ഷീറ്റിലേ എഴുതാൻ പറ്റത്തുള്ളൂ
അപ്പൊ ഇതെല്ലാം അവിടെന്ന് പൈസ കൊട്ത്ത് മേടിക്കണം
ഉം വാങ്ങിക്കണമിൽ ഹോസ്റ്റൽഫീസ് കൂടാണ്ട് നമുക്ക് ഒരു മാസത്തേക്ക് പ്രിൻ്റെഡ് നോട്ട്സിന് രണ്ടായിരം രൂപയാവും.
അഷോ
ആ അപ്പാ ഈ ഒമ്പത് മണി കഴിയുമ്പോഴത്തേക്കും ഹോസ്റ്റലി പൂട്ടിയിട്ടവരെ തുറന്ന് വിടും അപ്പ അവര് ക്ലാഷ് വരികേം ചെയ്യണം അവർക്ക് റ്റൻ്റൻസും കൊട്ക്കത്തില്ല
കൊട്ക്കൂല
വന്നാലും അറ്റൻന്റൻസില്ല ആ ക്ലാസിൻ്റെ ടൈമ് ബെല്ല് അടിച്ച് കഴിഞ്ഞാ പിന്ന ആർക്കും അറ്റൻ്റെൻ
അട്ട് ലാസ്റ്റ് ഇപ്പ എവിടന്ന് അങ്ങനെ എങ്ങനെ പോകുന്നു അവിടുന്ന്
ആ ആ അന്നട്ട് ചേച്ചി കേൾക് അത് കഴിയുമ്പോഴത്തേക്കും പതിനൊന്ന മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് മണിക്കൂറാവ ഒരു പിരീട്
ആ
അപ്പ പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇന്റർവ്യൂല് വരുമ്പോഴത്തേക്കും നമ്മള് ഗേൾസ് ഫസ്റ്റ് ക്യൂ ആയിട്ട് ഇറങ്ങിപ്പോ അഡ്മിനിസ്ട്രേഷൻ ഹാളിലിരിക്കണം.
ആ
അവിടെ തന്നെ വാഷ്റൂം ഉണ്ട് പിന്നെ വെള്ളവൂണ്ട് കുടിവെള്ളവൂണ്ട് ആ കുടിവെള്ളംന്ന് പറഞ്ഞ കഴിഞ്ഞാൽ മറ്റേ പല്ലിയൊക്കെ ക്കുള്ള വെള്ളമായിരിക്കും. അത് മുടിവച്ചിരിക്ക ക്കുന്ന വെള്ളവില്ലേ ആ അത് കഴിഞ്ഞപ്പോഴത്തെേ ഏ എന്ത് പറയരുന്നു പതിനൊന്ന് മണി തൊട്ട് ഏ പന്ത്രണ്ട് ഒരു മണിവരെവാണ് സെക്കൻഡ് പതിനൊന്ന് പതിനൊന്നേ കാല് തൊട്ട് ഒരു മണിവരെയാണ് സെക്കൻഡ് പിരീഡ്.
ഹലോ ഹലോ ആ ഇപ്പൊ കേക്ക
ആ പതിനൊന്ന് മണി തൊട്ട് ഒന്നേകാല് വരെ ആണ് അല്ല പതിനൊന്നേ കാല് തൊട്ട് ഒ ഒരു മണിവരെ ആണ് പതിനൊന്നേകാൽ തൊട്ട് ഒരു മണിവരെയാണ് സെവൺപിരീഡ്.
ആഹ
അപ്പഴത്തേക്കും ഒരു മണിയാകുമ്പഴത്തേക്കും ബെല്ലടിച്ചു കഴിയുമ്പോൾ നമ്മൾ നേരെ ഹോസ്റ്റലിലോട്ട് പോവും.
ഓഹോ
നമ്മൾ ഹോസ്റ്റലിൽ ചെല്ലുന്നതിന് മുമ്പ് ഹോസ്റ്റലിൽ ഫുഡ് വന്നിരിക്കും ചില ദിവസം വരില്ല
അശോ
ഫുഡ് വരുന്നത് അപ്പ ഗേൾസ് ആണ് കൂടുതൽ ല്ലീ ഗേൾസ് മൊത്തം ക്യൂ നിന്നിട്ട് വേണം ഫുഡ് വാങ്ങാനയിട്ട് അപ്പോ നമ്മള് മുകളിലത്തെ നിലയില് ചെന്നിട്ട് വ ഏഹ് പ്ലേ റ്റ് വെടുത്തിട്ട് താഴത്ത് വരുമ്പോ ഒരു വല്ല്യ ക്യൂ ആകും
ഓ ഓഹ്‌ പിന്നെ ഭക്ഷണം കിട്ടലും ഇതാണ്
ഡ്ഡ് വാങ്ങിച്ച് കഴിയുമ്പഴത്തേക്കും സമയം ഒന്ന് മുപ്പതൊക്കെ ആവും
ആണോ
എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചു വരുമ്പോ ഒരു ഒന്ന് നാപ്പത്തഞ്ചൊക്കെ ആവും പെട്ടെന്ന് കഴിക്കും ഞങ്ങൾ
ആഹ്‌
പെട്ടെന്ന് കഴിക്കാൻ പഠിച്ചു കേട്ടോ അവടെ
ആ പെട്ടെന്ന് സമയത്തിന്റെ വില അതെ
അതിന്റെ ഒപ്പം പുഴുവൊക്കെ കിട്ടും അതൊക്കെ നമ്മള് പിറക്കി മാറ്റി വെക്കണം
അശോ അത് എങ്ങനാണ് കഴിക്കണേ
ആ അപ്പോ ജീവിക്കണ്ടേ അത് കഴിയുമ്പോളേതെക്കും ആഹ് എന്താ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പിന്നെ എന്തുവായിരുന്നു ആഹ് നമ്മൾ ഒന്ന് നാല്പ്പത്തഞ്ച് ഒക്കെ ആവുമ്പോൾ ഫുഡ് കഴ കഴിഞ്ഞിട്ട് നമ്മള് റൂമില് വരും റൂമിൽ വന്നിട്ട് കൊറച്ചു നേരം നമ്മള് ഫോൺ നോക്കും
ആഹ്
ഫോൺ നോക്കിയിരുന്നുന്നിട്ട് ബുക്കൊക്കെ എടുത്ത് വെക്കാണല്ലോ ഉച്ച കഴിഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് എക്കാണ
അതെ അതെ ആ
അതൊക്കെ എടുത്തിട്ട് അപ്പൊ രണ്ട് മണിയാവും ഒന്ന് അമ്പത്തഞ്ച് ആകുമ്പോ തേർഡ് ഫ്ലോറിലുള്ളവരൊക്കെ ഒന്ന് അമ്പത്തഞ്ച് ആകുമ്പോഴത്തേക്കും ആഹ്
ഹലോ
ഒരു മിനിറ്റ് കുക്കു ഉണ്ട് അകത്ത് ഒന്ന് അമ്പത്തഞ്ചൊക്കെ ആവുമ്പോഴത്തേക്കും അകത്ത് കയറണം അതെ ശെ ത്തോട്ട് ഇറങ്ങണം അപ്പഴത്തേക്കും നമ്മള് ഫോണെ ക്കെ മാറ്റിട്ട് ഫോൺ ഒന്നും കൊണ്ടാൻ പറ്റത്തില്ല ഫോണൊക്കെ വെച്ചിട്ട് നമ്മള് പൊറത്തോട്ട് പോവും ഒന്നമ്പ കാരണം തേർഡ് ഫ്ലോറിലുള്ളവര് പെട്ടെന്ന് എറങ്ങണോല്ലോ രണ്ട് മണിയാവുമ്പ
ആ അതെ
അത് കഴിഞ്ഞ് എന്താ ത്തേക്കും ആഹ് രണ്ട് മണിക്ക് നമ്മൾ അവിടെ ചെന്നു കഴിയുമ്പഴത്തേക്ക് രണ്ടേ കാലാകുമ്പം ക്ലാസ്സ് തൊടങ്ങും അത്ര നേരം അഡ്മിനിസ് സ്റ്റേഷൻ ബ്ലോക്കിലിരിക്കണം കേട്ടോ ക്ലാസി ചെല്ലാൻ പറ്റത്തില്ല അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് രണ്ട മണി രണ്ടേ കാലം ആകുമ്പോ ക്ലാസ്സ് തുടങ്ങിയിട്ട് നാലര വരെണ്ട് ക്ലാസ്
ഓ അതുവരെ വെള്ളം കുടിക്കാൻ പാട ത്തില്ല
ഇല്ലല്ല ഒന്നും പറ്റത്തില്ല വാഷ്റൂമിൽ പോകാൻ പറ്റില്ല ഇതിലൊന്നും പറ്റത്തില്ല അത്യാവശ്യം പിരീഡ്സ് ആണെങ്കിൽ മാത്ര പരീഡ്സ് ആണെങ്കിൽ മാത്രം നമ്മൾ ടീച്ചറിനോട് റീസൺ ചെന്ന് പറയണം
ഓ
അതൊക്കെ ഡാർക്ക്ല്ലേ ഉ അന്നിട്ട് നമ്മള് നാലേ കാല ആകുമ്പോ പോകാ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും വന്നിട്ട് പറയും നിങ്ങളുടെ ക്ലാസ്സിന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്
അശോ എന്നട്ട് അതും അറ്റൻഡ് ചെയ്യണം
ഇരിക്കണം ഇല്ലെങ്കിൽ നാലേ കാല അമ്പക്ക ക്ലാസ് തീരത്തിലേ ഹലോ ത അഞ്ചു ചേച്ചി ഒരു മിനിറ്റ് എനിക്കൊരു കോൾ വരുന്ന ഞാ അങ്ങോട്ട വിളി
ആ ഓക്കേ ഓക്കേടാ